അലോ
കേൾക്കാണ്ടോ?
കേൾക്കാം കേൾക്കാം.
എന്താ പരിപാടി?
പരിവാടി ഒന്നും ഇല്ല. ചുമ്മാ ഇങ്ങനിരിക്കുവാര്ന്ന്.
അതന്നെ ഒരു പരിപാടിയാണ്ല്ലേ ഇവിടന്ന് ബർത്തി ഡേസ് പാർട്ടിക്കെണ്ടായ്രുന്ന്. താത്താന്റെ കുട്ടീന്റെ ബർത്ഡേ പാർട്ടീക്കൊണ്ടായിരു ന്നു. അപ്പ അതൊക്കെ കയിഞ്ഞിങ്ങനെ ഷീണത്തിലിങ്ങനെ ഇരി
ആ
ഫുഡ്ഡ് കയിച്ചോ
ആ ഫുഡ് കയിക്കാൻ നേരാ വുന്നല്ലേ ഉള്ളൂ
ആ സോറി ചായ കുടി ഇപ്പൊ ആ സമയമാണല്ലോ
ചായ കുടിച്ച്
പിന്നെന്താ കടി എന്താ
കടി ഗെസ്റ്റൊക്കെ ഉണ്ടായിരുന്നോണ്ട് പൊറത്തൂന്ന് വാങ്ങി ഷവർമ്മ ഒക്കെ
എന്തൊണ്ടായോണ്ടെ
ഗെസ്റ്റ് ഉണ്ടാരുന്നു
ആ ജസ്റ്റൊന്നെ ഒറക്കെ സംസാരിക്കോ സൗണ്ട് ചെറ്തായിറ്റ് കേക്കാത്ത മാതിരി
ആണോ ഓക്കെ ഓക്കെ ആ
ആ എന്റവിടെ ഫുള്ളാണേ
ആ ആ ആ ആ നല്ലപോലെ കേക്കാം ഇപ്പ കേൾക്കാമോന്റ ആ ഇല്ലില്ല എല്ലാരുണ്ടിവിടെ
ഇന്നെ സ്പെഷ്യല് ഷവർമല്ലേ ഇവിടിന്ന് ബിരിയാണി പായസം പിന്നെ മിഠായി ലഡു അങ്ങനൊക്കെയാണെ ചിക്കൻ ബിരിയാണിയാണോ
ആ ഇനിരു ഒമ്പതരൊക്കെ ആകും കഴിക്കുമ്പോ രാത്രില്ത്ത ഫു ഡ് ചോറ് തന്നെ ആ ചപ്പാത്തി അങ്ങനെ അങ്ങനില്ല ഇന്നിപ്പ ചോറാ എടയ്ക്കേ ഉള്ളൂ അതൊക്കെ ആ കറികളെന്തൊക്കെയാണ് കറികള് എന്ന വേണം പോയി നോക്കാൻ എന്തൊക്കെയാണെന്ന്
ആ ഉച്ചക്കത്തെ രാത്രിയ്ക്കൊണ്ടാവുമോ അതോ രാത്രി വേറെ ഉണ്ടാക്കലാണോ കറികളൊക്കെ
രാത്രിലെ
എങ്ങനച്ചാ എടക്കൊക്കെ അങ്ങനെ രാത്രി വേറെ ഉണ്ടാക്കും ഉച്ചയ്ക്കത്തേക്കുള്ള മാത്രേ ഉണ്ടാക്കാറുള്ളൂ ഇടക്ക് ഇപ്പൊ ഇനി എന്തൊക്കെയാന്ന് പോയി ചോറെ ഒറ്റടിക്ക് വെക്കും
അപ്പൊ അത് കഴിഞ്ഞു പോയാ പിന്നെ വൈകുന്നേരം വേരെ ചപ്പാത്തിയോ അങ്ങനെ എന്തേലൊക്കെ ആയിരിക്കും
അവിടന്ന് മഴ ഇണ്ടായിരുന്നോ
ഇല്ല മഴയൊന്നുല്ല അപ്പം ഇപ്പം ഇല്ല കൊറച്ച് നേരം മുന്നേ ഉണ്ടായിരുന്നു
എബടെ നല്ല മഴയാർന്നു അപ്പൊ ഒന്ന് കറണ്ടോവും പിന്നെ മഴ പെയ്യും പിന്നേം കറണ്ടോവ്
ആ
ഇപ്പൊ കൊഴപ്പില്യ
അവിടെ ഇപ്പ മഴയൊന്നുല്ല അങ്ങനെ ഇപ്പം കൊഴപ്പില്യ ഇല്ല ആ
പിന്നെ മാരീഡ് ആണോ
ഹലോ ഒന്നോർക്കേ സംസാരിക്കോ
ഹലോ
ആ അങ്ങ
കേക്കാമോ ആ മാരിഡ് ആണോ കുട്ടുന്നില്ല
ആ ആ
ആ ആ അല്ല അതോ അതേന്നോ എന്താ
എന്താ
എന്താ പറഞ്ഞേ
ഇങ്ങൾന്താ
മാരിഡ് ആണോന്ന്
അ ആണ്
ആ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടെള്ളു
ആ ഞാന് ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി മൂന്ന് വർഷം കഴിഞ്ഞു പിന്നെ കോസെടുത്തു കോസ് കഴിഞ്ഞു ഇപ്പൊ ജോബ് ഞാൻ നോക്കണം
സ് കയിഞ്ഞു ആ എന്താ പഠിച്ചേ
മാർക്കറ്റിംഗ്
ആ ആ ആ
എന്താത് ല്ല ജോലി കിട്ടുല്ലോ അത്യാവശ്യം സാലറി ഇപ്പ സ്റ്റാർട്ടിങ്ങ് എല്ലാർക്കും ആറ് ഏഴ് അചൊക്കെത്തന്നെ ഉണ്ടാവുള്ളൂ ഇപ്പം ഞാന് പിടിച്ച് ആറു മാസം കണ്ടിന്യൂസ് ആയിട്ട് പൊയി കഴിഞ്ഞാലെ നമ ഉം പത്ത് പന്ത്രണ്ട് ഇരുപത്
ആ
പിന്നെമാ ലോങ് നോക്കാണെങ്കിൽ നമ്മളെ സ്ഥലം വിട്ട്കാണ്ട് അടുത്ത ജില്ലൊക്കെ നോക്കാണെങ്കില് അയിലെ
അതിനെക്കാട്ടും കൂടുതൽ കിട്ടും പക്ഷെ നമ്മള് ഗേൾസും കുട്ടിയോളായൊണ്ട് പൊതുവെ അങ്ങനെ പോവൂല്ലല്ലോ
ഹ ഹോസ്റ്റലൊക്കെ നിന്ന്ക്കാണ്ട് ചെയ്യാന
ആ പ്ലസ് ടു ഏതാ കോഴ്സ് ഞാൻ പ്ലസ് ടു ബയോസൻസ് ആരുന്നു ആ അപ്പൊ അടുത്ത എന്താ പ്ലാനിങ് പ്ലസ് ടു കഴിഞ്ഞില്ലേ ആ പ്ലസ് ടു കഴിഞ്ഞു
അടുത്ത എന്താ പ്ലാനിങ്
അടുത്ത എന്തേലും പാരാമെഡിക്കൽ കോഴ്സ് എടുക്കാനാ ഇപ്പൊ നോക്കുന്നേ
അത് നാല് വർഷല്ലേ
അത് മൂ രണ്ട് വർഷം ഡിപ്ലോമ ചെയ്യാൻ ആ ഉം ഇല്ല കൊടുത്തിട്ടില്ല അല്ലാണ്ട് തന്നെ എട് ക്കാനോർത്ത് അഡ്മിഷൻ ആ അധികം ലേറ്റ് ലയിപ്പിക്കാതിരിക്ക നല്ലത് ആ
എങ്ങനെ ഫീസ് ഒക്കെ എങ്ങനെ വരുന്ന നല്ല ഉണ്ടോ
ഫീസ് അങ്ങനെ അത്ര അധികം ഇല്ല എന്നാലും ഉണ്ട് ഫീസിന്റെ കാര്യൊക്കെ കറക്റ്റ് ഡീറ്റെൽ ആയിട്ട് അറിയില്ല എല്ലാത്തിനും ഫീസ് ഉണ്ടല്ലോ
ആ എടുത്താണോ നോക്കണ അതോ വിട്ടിക്കാണ്ട ലോങ്ങ ആണോ അങ്ങനെയൊക്കെയാണോ ഹോസ്റ്റൽ പോലെന്ന
ല്ല ഹോസ്റ്റലിലൊന്നും വിടൂല അടുത്ത തന്നെ നോക്കുന്ന ഉം
നമ്മള ഏരിയ വിട്ട്കാണ്ടൊക്കെ കപഠിക്കുമ്പോ നമുക്ക് ഫീസ് കുറഞ്ഞു കിട്ടുമല്ലോ അതാ ചോദിച്ചെടു
ആ ഇവിടെത്തന്നെ നോക്കുന്നത് വീട്ടിൽ പോയി വരാൻ പറ്റുന്ന രീതിക്ക്
എന്നിട്ട് ഉച്ചക്ക് ഒറങ്ങൽ ഉണ്ടോ
എന്താ
ഉച്ചക്ക ഉറങ്ങലണ്ടോന്ന
ഇല്ല ഇല്ല അങ്ങനെയില്ല ഉച്ചിക്ക് ഉറങ്ങാൽ പിന്നെ രാത്രി ഉറങ്ങാൻ താമസം വരും
ചിലവർക്ക് അങ്ങനെയാണ് ഉച്ചക്കല്ല ഇറങ്ങി രാത്രി ഉറങ്ങൂല പക്ഷെ ഞാന് ഉച്ചക്കല്ല ഇറങ്ങും രാത്രി ന്നല്ല ഒറങ്ങും ഇന്ന് ഉച്ചക്ക്ഉറങ്ങാൻ പറ്റുന്നില്ല കാരാനോടെ പരിപാടള്ള കാരണം കൊണ്ടേ അപ്പൊ പിന്നെ വ ഉറങ്ങില്ലെങ്കിൽ തലവെനാവും പിന്നെ ഒരു നാല് ടു ആറ്
ന്ന ന ആറുമണിയക്കെ ഒ ഉറങ്ങി ത ആ അപ്പോഴാണ് തലക്ക് ഒരു ആശ്വാസം
എന്നിങ്ങനെ ഉറങ്ങി ശീലായവർക്ക് ഉറങ്ങിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്
ഈ ചായ കുടിക്ക് വെയ് ന്നൊരോക്കെ പോലെ വൈകുന്നേരം ചായ കിട്ടില്ലെങ്കിൽ തലവേണ്ട എടുക്കില്ല ചിലർക്ക്
അ ആ അതെ അതെ ഇക്ക അങ്ങനെ ചായ വണൊന്നുമില്ല ചിലർക്ക് അങ്ങനെയനെ എന്താ ചായ ഉള്ളൊക്കെ കുടിക്ക കുിക്കണ്ട് പീഴ ഉറങ്ങുമ്പോ ചായ കിട്ടില്ലെങ്കിൽ ഭയങ്കര
ആ ഉറങ്ങിയില്ലെങ്കിൽ ഇനിക്കന ബുദ്ധിമുട്ടാ ഇവിടെ വാപ്പാക്കൊക്കെ അങ്ങനെയാ പക്ഷെ ഞാൻ അങ്ങനെ ചായയൊന്നും കുടിക്കാറില്ല
ആ ഞാന രാവിലെ ഒരു ക്ലാസ്സ് കുടിക്കും പിന്നെ വൈകുന്നേരത്ത് ചെലപ്പോം തോന്നിയാ കുടിക്കും അ നല്ല കടി എന്തെങ്കും വേണം ബേക്കറി മിച്ചറോ ചിപ്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കില് ഓക്കെ
ഉണ്ടെങ്കില് ഓക്കെ
നമ്മള് ചായ കുടിക്കും
നമ്മള് ചായ കുടിക്കും അവിടെ എന്നും ചായ കുടിക്കുള്ള ആൾക്കാരാണോ ഞാൻ കുടിക്കലില്ല എനക്ക് എന്തും ഇഷ്ടംല്ല അങ്ങനെ കുടിക്കൻ
ആ
ഇവിടെ ബാക്കി എല്ലാരും കുടിക്കാം കട്ടൻ ചായ അത പാൽച്ചായ അങ്ങനെയൊക്കെ കുടിക്കോ പാൽച്ചായ കുടിക്കാ യില്ല പാല് കുടിക്കാറില്ല ഇഷ്ട അല്ല പിന്നെ എന്തൊക്കെയുണ്ട്
ഒരു മിനിറ്റ്
ഒരു മിനിറ്റ്
ആ പറഞ്ഞോളൂ
ആ പറഞ്ഞോളൂ ആ
എന്നിട്ട് സുഖല്ലേ
എന്നിട്ട് സുഖല്ലേ ആ അതെ
എന്നാ ഇങ്ങനെ പോന്ന് ഓരോ ദിവസം
ഇാതാ ഇങ്ങനെ പോണ് ഓരോ ദിവസം അങ്ങനെ ലീ തള്ളിക്കളിയാൻ കൊറ്ച്ച് പാടാണ് പക്ഷെ പെട്ടെന്ന് ദിവസൊക്കെ പോണ്ല്ലെ ഓരോ ദിവസം
എന്താ
എാന്താ പെട്ടൊന്ന് കടന്ന് പോന്നോലെല്ലേ
ആ അതിപ്പം മഴ ആയോണ്ടാണ് മറ്റേ ചൂട് സമയത്തൊന്നും നമ്മക്ക് ദിവസം ആണ്ട് കടന്നു പോയി
ദിവസാണ്ട് കടന്ന് പോയിര്ന്നില്ലല്ലോ ആ അതെ
ചൂട് നോമ്പ് ഒക്കെപാടായിട്ട് ഒരു കഥയ്ര്ന്നല്ലോ
ഉം ഇപ്പം മഴൊക്കെയാണ്ട് കൂടുതൽ മടിയാ എന്ത് മഴൊക്കേയോണ്ട് ഓരോന്ന് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണന്ന്
അതെല്ല നമുക്ക് പൊറ്ത്ത്ക്ക്പോവാനും സാധനം വാങ്ങാനും മറ്റേ അത് എല്ലാർക്കും സ്വഭാവാണ്
സ്വഭാവാണ് മഴ പെയ്താല് നമുക്കൊരു ഭയങ്കര മടി പിട്ച്ച്ക്കെട്ക്കാ
അത് പൊറ്ത്ത്ക്കെറ്ങ്ങാൻ നേരത്തെയ്ക്കാരം മഴ പെയ്യ്ണ്ടാവ ഇനിപ്പം മഴ തൊടങ്യാല്നമ്മക്ക് ക്കൊട്ക്കും കറങ്ങാൻ പോക്കൊക്കെ കണക്കെന്നെയ്ക്കാരം ട്രിപ്പ് ഒക്കെ പോവലുണ്ടോ
ട്രിപ്പ് അങ്ങനെ പോലുണ്ട് പക്ഷെ ഈ വെക്കേഷന് പോയില്ല അല്ലെങ്കിൽ എപ്പഴും പോക ഈ വെക്കേഷന് പോയില്ല അല്ലെങ്കിൽ എപ്പഴും പോവാറ്
ആഹ് പോയില്ലാന്ന് എവ്ട്ക്കും പോയില്ല മീൻസ് എടുത്ത്ക്കൊന്നും പോയില്ല
ആഹ് ഏ വാഗമൺ അവിടെ ഇവിടെക്കെ പോയി
ആ അതെന്നെ ട്രിപ്പല്ലേ വാഗമണ്ണ്ന്നൊക്കെപറയുമ്പോ അത്യാവശ്യ ല്ലോ ഉണ്ടല്ലോ പോവാൻ വരാന്
പക്ഷെ ഇവിടന്ന് അടുത്ത് അതാ അപ്പൊ ഏ
ആഹ് അപ്പൊ പിന്നെ ഇങ്ങക്കത് ട്രിപ്പായിട്ട് ഫീൽ ചെയ്യൂല അതെ ഞങ്ങൾക്കൊക്കെ ഇവെട്ന്ന്പ്പോ വാഗമണ്ണ് നെല്ല്യാംപതിഒക്കെ അത്യാവശ്യം ട്രാവലിങ് ഉണ്ട് പോവാൻ ഭയങ്കര ഉഷാറാണ് തിരിച്ച് താൻ വണ്ടി ഇങ്ങനെ കിടുന്ന ഇങ്ങനെ എടങ്ങേറാകും നമുക്ക് പോണ് ഇത് വരുമ്പോ കിട്ടൂലല്ലോ നിങ്ങളപ്പോ ലാസ്റ്റ് സ്റ്റ്പോയത് കൊടൈക്കനാലാണ് അന്തേ മാതിരിന്റെ മഴണ്ടോ ഇല്ല്യ മഴണ്ടോ ഇല്ല്യ പക്ഷെ അവിടെ എത്തിയപ്പോ കൊഴപ്പുണ്ടായിന്നില്ല ഉച്ചക്ക് ശേഷം മഴെയ്തു ഞങ്ങള ആദ്യ തന്നെ ഞങ്ങളെ റെയിൻകോട്ട് എല്ലാരും കയ്യിൽ വെച്ചോണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ല്ലേ നമ്മള് ഏത്ര പൈസ കൊടുത്ത്ക്കാണ്ട് ബസ്സൊക്കെ വിളിച്ച് ഇങ്ങനെ ഫാമിലി ആയിട്ട് പോയിട്ട് മഴപെയ്ത് കഴിഞ്ഞാൽ പ്പെല്ലാരുടെ മൂട പോകും നമ്മളെ പൈസ കളയെല്ലേ ആതാകുമ്പോ റെയിൻകോട്ട് ഇട്ടാലും നമ്മക്ക് ഏ
ഫുൾ ഫാമിലി ആയിട്ടാണോ പോയത്
എന്താ
ഫാമിലി ആയിട്ടാണോ പോയിര്ന്നെ
ആഹ് ലോങ് വരല് ഫാമിലി ആയിട്ട് പോവല് അതെ എട്ത്ത്ക്കൊക്കെ ഞാന് ഹസ്ബൻഡ് മാത്രം അ് സ്കൂട്ടിമ്മെ ബയ്ക്കുമ്മല് പോവല് ലോങ്ങ് നമ്മക്ക് പോകുമ്പംന്തായാലും കൂടെ ആരെലും വാണം നല്ല പിക്ച്ചറോ ഫോട്ടോക്കട്ത്തെടര്ണെങ്കില് നമ്മളെ കൂടെ ആരെങ്കിലും വാണം
ആഹ്
ന്നാ ശരിട്ടാ ഇത് പക്ഷ ഓള് ഉം ഉം